ഹലോ
കേക്കാമോ
ഏക്കമ്ണ്ടെ
ഓക്കെ
ച്ചതെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നില്ലേ അതിന് വരുന്നുണ്ടോ.
വരും വരും എവിടെയാണ് ഒന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ ച്ച് ചെ ച്ച് പറഞ്ഞതല്ലേ ഒള്ളൂ.
ഒക്കെ എന്തോ. വരും വരും ഉറപ്പായിട്ട് വരും. കുറച്ച് അലർജിടെ പ്രശ്നം ഉണ്ടെന്ന് ഉള്ളു. വേറെ കുഴപ്പൊന്നുല്ല.
അവസാനം കഴിഞ്ഞ വർഷത്തെ പോലെ ആകരുത് വരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കരുത്.
ഇല്ല ഇല്ല ഞാൻ വീട്ടിപ്പറഞ്ഞ് സെറ്റ് ആക്കി വച്ചേക്കുവാ. ഞാൻ പോവൂന്ന് പറഞ്ഞ് ഈഗോ ഈഗോ ഹെർട്ടാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉ പറഞ്ഞ് പറഞ്ഞ്.
ഫണ്ട് തരാന്ന് പറഞ്ഞ.
വീട്ടിന് അന്ന്. ഫണ്ടൊക്കെ അവർക്കറിയല്ലോ വീട്ടിൽ പറഞ്ഞാ ഫണ്ട് തരണല്ലോ. പിന്നെ ഫണ്ട് എത്രട ഇത് ഉറപ്പി ഉറപ്പിക്കാത്തോട് അതിനെ കുറിച്ച് പിന്നൊന്നും പറഞ്ഞില്ല. ചെലപ്പ ഞാൻ ഇപ്പ പറയുന്നതല്ലെങ്കിലോ.
ശരിയാണ് ഫണ്ട് എന്തായാലും ഒരു ത്രീന് മോളി വരും.
ആ അത്ര അത് ഞാൻ അത്രയ മൂവായിരം മൂവായിരത്തിന്റെ ഒരു ആവറേജ് പറഞ്ഞിട്ടുണ്ട്.
ആ എന്തായാലും മൂന്ന് ദിവസം ഇല്ലേ മൂന്ന് മൂന്ന് ദിവസൊക്കെണ്ടല്ലോ.
ഉം ഉ അത് പിന്നെ. പോയപ്പോഴും അങ്ങനെയായിരുന്നു. മൂവായിരത്തി അറുനൂറ് സംതിങ്ങ് ആയിരുന്നു. അത് മൂന്നൂ സായിരുന്നു. ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് പോയപ്പോ.
ഇതുപോലെ ഫുഡ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ്ആയിരുന്നു അല്ലെ.
ഓ ഓ ആഹ് ഫുഡ് കാണും. അവ എന്താ പറഞ്ഞല്ലോ ഫുഡ് പിന്നെ പിന്നെ സ്റ്റേ എല്ലാം കൂടി അങ്ങണ്ടാ
ഇതിനകത്ത് മറ്റേ ഇതൊക്കെ ഉണ്ടാ മറ്റേ പൂള് എന്തോ അങ്ങനെ എന്തോക്കെയായിട്ടെക്കണ കണ്ട്.
അത് പൂള് പൂള് ഉണ്ടായിരുന്നു. അത് കുറച്ച് കൂടെബ ടജറ്റാവും ആറായിരത്തി സംതിങ് എങ്ങാണ്ടന്നെ പറഞ്ഞോ.
ഓ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവാതിരുന്നാൽ മതി കഴിഞ്ഞ പ്രാവശ്യം എന്തോന്ന് വീട്. ലൈക്ക് മറ്റേ നിക്കാൻ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ എന്തോ കിട്ടിയില്ലന്ന് പറഞ്ഞിട്ട് അവസാനം. പൂൾ സ്റ്റേ ഇല്ലാത്ത ഏതൊക്കെയാണ് കിട്ടിയത്
ഓ ഓ ഓ
അതുപോലേ ആവാതിരുന്നാ മതി
പിന്നെ അഫ്സല് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ഇതുണ്ടല്ലോ ഒരു വിസിറ്റ്
ഓ
അപ്പൊ ആ വിസിറ്റും കൂടി ഇതിന്റെ അകത്തും കൂടെ ഉൾപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊറച്ചും കൂടെ പൈസ കൊറയും കാരണം നമ്മള് നോർമലി വിസിറ്റിന് പോവുമ്പോ നമ്മൾ ആ അവർക്ക് എന്നാച്ചാ സിറ്റിന് പോകുന്ന സ്ഥലത്ത് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്
ഓക്കെ ഓക്കെ
അപ്പൊ അത് അത് കാരണം നമുക്ക് അവിടെ തന്നെ സ്റ്റേ കിട്ടും നമ്മള് ത്രേം ദൂരത്ത്ന്ന് പോകുന്നോണ്ട്
പക്ഷെ അത് വേണ്ട
അതാ പറയുന്നതന്ന് വെച്ചാ അപ്പൊ ബെല്ലാ മാമ് പറഞ്ഞത് അതാകുമ്പ കൊറച്ചും കൂടെ നല്ലതായിരിക്കും കാര്ണം അപ്പൊ നമുക്ക് മൂന്ന് ദെവസം എന്താച്ച ഇപ്പൊ അഹ് മറ്റേ പ്രിൻസിപ്പള് പറഞ്ഞില്ലേ ഒരു ദെവസേ തരത്തൊള്ളന്ന് ക്ഷേ നമ്മക്ക് മാക്സിമം ഒരു ദെവസം ആക്കീന്ന് പറഞ്ഞില്ലേ
മൻസ്സിലായി മൻസ്സിലായി
ആഹ് അതുകൊണ്ട് ഏഹ് ഇത് മേം പറഞ്ഞ്. അങ്ങനെ അതും കൂടെ ചേര് ആണെങ്കി നമുക്കൊരു മൂന്ന് ദെവസം കിട്ടെ ചെയ്യും. എല്ലാ പിള്ളേരും വരെ ഉം ചെയ്യും
അഹ് ശെരിയാണ്
അപ്പൊ കമ്പൽസെറി ആവോല്ലോ. അപ്പൊ പിന്നെ നമുക്കാ പൈസ അത്രേക്കും കൊറ്ച്ചും കൂടെ കൊറയും
അല്ല പക്ഷെ പൈസ കൂടെ അല്ലേ ചെയ്യുന്നെ
എടീ പെർഹെഡ് കൊറയുവല്ലേ ചെയ്യുന്ന
ഇപ്പം ഇപ്പൊ ഒട്ടും അഫോർഡെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിലോ
ആഹ് അത് ആഹ് അത് ശരിയാണ്. അങ്ങനെ ഉള്ളോർക്ക് ഒരു പ്രശ്ന്വാണ് അത് ഇ അത് എനിക്ക് കൃത്യായിട്ട് അതും എനിക്കറിഞ്ഞൂ പിന്നെ ഇവടെ അല്ലെങ്കി നമ്മള് പോണോങ്കി നമ്മള് ടൂർ പോകുന്നവര് വേറെ പൈസയും ഇവിടെ പോകുമ്പോ എന്തായാലും പൈസ ഫണ്ട് ഇടേണ്ടി വരും അപ്പൊ രണ്ടെണ്ണം ഇടിയേണ്ടി അപ്പൊ രണ്ടെണ്ണംവും കൂടെ ആവും
രണ്ടിനും കൂടിയല്ലേ
ആഹ് ഇപ്പ ഈത് എന്റെ ഇത്ര പറഞ്ഞ എന്തിന് പറഞ്ഞാലും വിസിറ്റിന് നൂറ് പേരെ പോണോ അല്ലേ അപ്പൊ അത് അപ്പൊ അതിന്റെ പൈസ എന്തായാലാവും. പിന്നെ ആ ടൂറിന്റെ പൈസയും കൂടി യാവും അല്ലെങ്കി രണ്ട് സെപ്പ്റേറ്റ് ആയിട്ടായിട്ടാ ഈ ടൂറ് പോകുന്നവർക്ക് അത് നഷ്ട വായിരിക്കും
വിസിറ്റിങ്ങിന്ന് പോയില്ലെങ്കി കൊഴപ്പൊണ്ടോ
ഏ അതെനിക്കറിയില്ല. മാനേജ്മെന്റിന്റെ സ ത്തിന്റെ വിസിറ്റ് അല്ലേ പിന്നെ എജ്യുക്കേഷൻ ഡേയുവാ രണ്ടിന്റെേയും കൂടേങ്ങാണ്ടാണ് ഓഹ് കഴിഞ്ഞ പ്രാവശ്യം പോവണ്ടിയിരുന്നു. ടൈമില്ലാത്തോണ്ട് പ്പൊ ഇപ്പ പോണ് പക്ഷേ ഇത് എജ്യുക്കേഷന്റെ കൂടെ വിസിറ്റ് ആയിരുന്നു. ഇപ്പ എജ്യുക്കേഷന്റെ എക്സാം കഴിഞ്ഞെല്ലേ
ആഹ് ശെരിയാണ്
കൂടിപ്പോയൊരു റിപ്പോർട്ട് പറയ. അന്ന് അന്ന് പോയിരുന്നെങ്കി യജു ക്കേഷനും കൂടി റിപ്പോർട്ട്‌ എഴുതി വക്കേണ്ടി വന്നേനെ ഇതിപ്പത് വേണ്ട
ഇഞ്ഞ് റിപ്പോർട്ട് എഴ്തേണ്ടി വരു
ആഹ് ഇതിന് റിപ്പോർട്ട് ഉണ്ട് പെയിനൂര് റിപ്പോർട്ട് കാണും അത് പിന്നെ എവിടെ പോയാലും കാണ്വാല്ലോ
എല്ലാരും ടൂറിന് വരണം എന്നാണ് എന്റെ ഒര്ത് അവസാനം വരുന്നില്ല എന്ന് പറയര്ത്
ഓ എരിക്കും അതാണരിത് എനിക്ക് അറിഞ്ഞൂടാ.
ഡി എസ് വരോ
ബി എസ് വരും
ബി എസ് എന്താലും വരും
ആ ഫർഹാനെയും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്
ഓ ഡി എസ് ഇപ്പ പറയുന്ന് ആരു കൊണ്ടോയില്ലെങ്കി ഞാൻ സോളോ ആയിട്ട് പോവൊന്ന്
ഓഹോ
ചുമ്മയാണ് ഉടായ തള്ളാണ് എന്താലും കേക്കാൻ കൊള്ള.
ഗൗരിനെ വിളിച്ചു. ഗൗരി എന്നെ ഇങ്ങാട്ട് വിളിച്ചിട്ടുണ്ടായിര്ന്നു. വര്ണൊ എന്ന് ചോയ്ച്ചിട്ട്. അപ്പൊ ഞാൻ പറ്ഞ്ഞ് വരാൻ ഫണ്ട് കൊറ്ച്ച് പ്രശ്നാണ്. ഇന്നാലും നോക്കാം
ഓഹ് അതാണ് എനിക്കും വിഷ്യം എന്തച്ച നമ്മള് നമ്മളെ കൈയി ഫണ്ടുള്ള സമയത്തായിരിക്കില്ല ഈ സംഭവം വെരുന്ന ഈ സംഭവം വരുന്ന സമയത്താണെങ്കിൽ നമ്മള് കുത്തുവാള എടുത്തിരിക്കുന്ന സമയായിരിക്കും
പിന്നൊരു കാര്യ ഉണ്ട് ഇപ്പ സമയ ഉണ്ട് ഇച്ചിരി സമയണ്ടല്ലോ
ആ സമയംഉണ്ട്. ഇല്ല ഇപ്പൊ മിക്കാറ് ടൂർ ഒക്കെ ഇത് ഇതാക്കി ഹോൾഡ ചെയത് വച്ചേക്കുല്ലേ മറ്റേ നമ്മെ ജൂനിയേഴ്സിന്റെ ജൂനിയേഴ്സ് പോയില്ലല്ലോ
ഇല്ല ഇല്ല
ആ അപ്പൊ ഇനി അവരെ വിട്ടിട്ടല്ലേ നമ്മളെവിടുത്തള്ളൂ പിന്നാ അ വര് പിന്നെ അവരെല്ലാം സെറ്റ ആക്കിയിട്ടാണ് അവരെ വെച്ചേക്കുന്നത് നമ്മുക്ക ഒന്നും സെറ്റ് വാതെരിക്കുന്ന കൊണ്ട് പിന്നെ പറയാൻകുഡ ഓഗസ്റ്റ് ആവും.
അയ്യോ
ഓഗസ്റ്റിലാണ് നിങ്ങ എസ് എൻ എയുടെ സ്റ്റേറ്റ്റും പറഞ്ഞു വന്നില്ലേ എന്തായാലും ഇപ്പൊ ഓഗസ്റ്റ് ഒക്കെ ആ നടുക്കൊക്കെ ആകും ഉറപ്പായിട്ട്
അത് ഇപ്പ പെട്ടന്ന് ഇപ്പ ഇങ് വരും ഓഗസ്റ്റ്
ഓ പിന്നെ ഇപ്പൊ പോസ്റ്റിംഗ മൂന്നാഴ്ച കഴിയുമ്പോ തന്നെ ഓഗസ്റ്റ് ആകും.
ഇതാന്ന് പറഞ്ഞ പോക സമയം
ഓ ഈ പോസ്റ്റിങ് തുടങ്ങിയാ പിന്നെ സമയം പോണ നമ്മ തിരിഞ്ഞു നോക്കിയാലും മല നോക്കിയാലും കാണുല്ല
അതല്ലേ
രാവിലെ എണീക്കുന്നു അവിടെ വരുന്നു പിറ്റേസ ആാവുന്നു രാവിലെ എണീക്കുന്നു അവിടെ വരുന്നു പിറ്റേസ ആാവുന്ന ഇതാണ് ഇപ്പ നടക്കുന്ന എല്ലാസും
ടൂർ കൺഫേം ആവുകവാണെങ്കിൽ നമുക്ക് കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ചെയ്യണം. അവിടെ പോയി കളിക്കൊക്കെ വേണം. യുനോ കളിക്കാം
യൂനോ കളിക്കാ നമുക്ക് റീൽ എടുക്കണം ഡാൻസ് ക്ലാസ്
ആഹ പിന്നെ കാർഡ്സ് ഒക്കെ കൊണ്ടുവരണം കേട്ടാ വരുവാണെങ്കിൽ
അതില്ല അതിപ്പോ എന്റെ വേല് ഒരു സ്ഥിരമായിയിട്ടുള്ള സാധനംടെ എന്തെങ്കും ബാഗ ചെക്ക് ചെയ്യതിണ്ട എന്നാണ് എന്നെ അവരവിടെ ഇട്ടും എല്ലാ ഫോൺ പിടിച്ചന ആയിരിക്കില്ല നീ നേരത്തെ ചീട്ട് കളിക്കാന അടിയടെ വരുന്നചോദിക്കും.
സത്യം
അത് എനിക്ക് പേടിയാണ് പിന്നെ അന്ന് ഞാൻ ബാഗ് ചെക്ക് ചെയ്ത ദിവസം ഞാാനാ ചീട്ട് ഞാൻ ബാഗ് ചെക്ക് ചെയ്ത് ആയിരണരെ കൊടുത്തായിരുന്നു കഴിഞ്ഞിട്ട്
ആഹ്
ഓ സപ്പറ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വന്നാ അപ്പ അപ്പുറത്തെ സൈലിലോട്ട്ടുത്തു
കഴിഞ്ഞ പ്രാവശ്യം നീ വന്നില്ലല്ലോ ടൂറ് കഴിഞ്ഞ പ്രാവ്ശവും ഇതുപോലെ പിള്ളേർ കുറവല്ലായിരുന്നോ
ഓഹ കഴിഞ്ഞ പ്രാവശ്യം നല്ല കുറവായിരുന്നു വണ്ടർലേപ്പോ യപ്പോ വീണ്ടും പിള്ളേരു ഉണ്ടായിരുന്നു അല്ല
പക്ഷെ എനിക്ക് പേഴ്സണലി വണ്ടർലോണ് ഇഷ്ടപ്പെട്ടത് ആ ടൂറായരുന്നു കുറച്ച് കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത്.
ഓ അത് എല്ലാരും പറഞ്ഞു എാ വച്ചാ അതാകുമ്പോ നമുക്ക് ഒരു ഡേ ഫള് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ നന്നായിട്ട് ബസ്സും കുറച്ചു നേരലേ നമ്മള് ഇരിക്കുന്നോള്
വൺ ഡേ ഉള്ളെങ്കിലും കൊള്ളായിരുനത് ഒരുപാട് എൻജോയ് ചെയ്ത്
ത്യ എനിക്ക് എനിക്ക് ഞാൻ പിന്നെ ഈ രണ്ടാമത്തെ ടൂർ വരാത്തോടെ എനിക്ക് അറണ്ട പക്ഷെേ ഫസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അ വണ്ടേക്ക്റ്റ പി സ്ഥലം കൊയ്പല്ല പറഞ്ഞു കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ വ ക ഇരിക്കുന്ന ടൈം നൊത്തം പോകത്തില്ലേ ഡീ
അത് ശരിയാണ് കൊറെ ട്രാവലന്നെ പോവും
ഉം അതിന്നെ തിരിച്ച് വരുന്നത് അത് അതും കൂട ആയോ പിന്നെ പറയണ്ട പിന്നീട് ഒരേ എട്ട് പത്ത് മണിക്കൂർ ആയിരിക്കും എവിടെയെങ്കിലും കിട്ടുന്നത്
എന്തായും ഈ പ്രാവശ്യം പോണം അടുത്ത പ്രാവശ്യം ഇല്ലെങ്കിലും
അടുത്ത പ്രാവശ്യ സോണി ഇട്ടണൊക്കെനെ
അതന്നെ അടുത്തറാവശ്യം ഇല്ലെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല
ഉം പിന്നെ അടുത്ത പ്രാവശത്തെ കൂടിയതായിരിക്കും പതിനായിരം രൂപ പതിനയ്യായിരം രൂപയൊക്കെ
ഓ അത് അത് ഇങ്ങനെയാണോ എന്തോ പൈസ
അതെന്തായാലും ഏ എയ്റ്റ് തൗസൻഡ് പ്ലസ് ഉറപ്പായിട്ട് ആകും
ആ അതീന്നും കൂടുന്നാണ് എനിക്ക് തോന്നുന്നത്
അതന്നെ ഇത് അതേ അത്തന്നെ രണ്ടായിരത്തി കൂടും അതിന് താഴോട്ട് പിന്നെ ആലോജിക്കേണ്ട
സത്യം
അത്രയും കൊടുത്തൊക്കെ നമ്മളങ്ങനേടി പോണ് ഒരു ടൂറ് പോണംന്ന് പറഞ്ഞു എണ്ണായിരം രൂപക്ക് കൊടുക്ക നമ്മളിപ്പോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ
അതല്ല ഇത് മാത്രല്ലല്ലോ അവളെ ചെന്നിട്ട് കുറ എക്സ്പെൻസ്ലില്ലേ
ഓ അത് സത്യം ടൂറ് പോയാൽ മാത്രം പോരൈ എന്തൊക്കെ ചെയ്യണചിലാ ടൂർ പോണോ
ഉപ്പൊട്ട് കർപ്പൂരം വെരെ വാങ്ങണംന്ന് പറയുന്നപോലെ എല്ലാം വാങ്ങണം
അത് ശരിയാ
നമ്മള് വണ്ടർലായ് പോയപ്പോ തന്നെ പുതിയ ഡ്രസ്സ് വാങ്ങി എന്തിതിനൊക്കെ ചെയ്തു അപ്പൊ ഈ അപ്പൊ ഇതിനെന്തായാലും വല്ലൊവക്കെ വാങ്ങണ്ടേ
ഓ ഡ്രസ്സ് വേണം ബാഗ് വേണം അങ്ങനെ ഷൂസ്
അത് ഇങ്ങനെ എങ്ങനെ പോയാലും പതിനായിരം രൂപി പതിനായിരം രൂപ ടൂർ ആണെങ്കിൽ പതിനയ്യായിരം രൂപ ഉറപ്പായിടു പിന്നെ നമ്മളെന്തെങ്കിലും കൊണ്ടു പോണലോ പൈസ
വേണം വേണം
ഒരു രണ്ടായിരം രൂപയെങ്കിലും ഇല്ലെതെങനെപോണ് ചുമ്മാ ഉ ആ അത് ആ പറഞ്ഞു രണ്ടായിരം രൂപയെങ്കിലും ഇല്ലാതെ എങ്ങനെ പോവുന്നേ
എന്നാ പിന്നെ നോക്ക് ഇപ്പഴേ അമ്മേനെ കൺവൈൻസ് ചെയ്തിട്ട് പറ
ഓ ഓടി ശരി ഞാൻ വിളിക്കാം
ഓക്കെ